ഹലോ ആഹ് കേൾക്കുന്നുണ്ടല്ലോ വിശേഷം
ഏഹ് സുഖം
ഉം വൈന്നേരത്തെ ഫുഡൊക്കെ ആയോ
ആഹ് അങ്ങത്തെ ഫുഡൊക്കെ ആയിരിക്ക്ണ ഇനിന്നാ മക്ക മക്കളെ പഠി പ്പിക്കണം അമ്മക്ക് കെടക്കാം. നേരം വെള്ക്കുമ്പൊ ഇത് തന്നെല്ലേ പണി
പണി എപ്പഴും ഇതന്നെ പണി ഉം ഇന്ന് മഴയൊന്നുല്ലായിര്ന്നുല്ലേ ഇന്ന് മഴയില്ലായിര്ന്നു നല്ല വെയിലായിരുന്നു
അഹ് ആഹ് ഇവിടതു പോലെ നല്ല വെയിലാ
അതെല്ലേ ആഹ് അതുകൊണ്ട് ഇച്ചിരി പറമ്പിലൊക്കെ കൃഷീനെയൊക്കെ ഒന്ന് താലോൽച്ചോണ്ട്രുന്നു
ഉം
ഉം ഞങ്ങളെ ഡ്രാഗൺ ഫ്രൂ ആഹ് ഉണ്ട് ഉണ്ട്. ഞങ്ങളെ ഡ്രാഗൺ ഫ്രൂട്ടില് കൊറേ പൂവ് ണ്ടായിട്ടുണ്ട് പി ആഹ് പിന്നെ ഈ മിറാക്കിൽ ഫ്രൂട്ടു ആഹ്
ഉണ്ടാവുല്ലേ. മുരിപ്പുണ്ടായിരിക്കും മുരിപ്പുണ്ടാവും ഒത്തിരി
അത്യാവശ്യം മുഴുപ്പുണ്ട്. നമ്മടെ കടേന്ന് മേടിക്കുന്ന അ അത്ര തന്നം മുഴുപ്പ് കാണും
ആഹ് ആഹ്
ഉം ഞങ്ങള് നല്ല മധുരമുണ്ട്
അതെ ല്ലേ
ആഹ് പിന്നെ ഞങ്ങടെ മിറാക്കിൽ ഫ്രൂട്ടിലും നറച്ചും പൂവ് ഉണ്ടായിട്ടുണ്ട് ഓരോ കായ്കള് കായ്കള് ഇങ്ങനെ ചൊമന്നിരി നല്ല രസമാ അത്
അതെല്ലെ അയ്ന്റെ കൂടെന്നാ
അതിന്റെ ഗുണം എന്നാന്ന് വെച്ചിട്ട്ണ്ടെങ്കില് അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഏത് പുളിയുള്ള സാനം കഴിച്ചാലും നല്ല മധുരമാ
ആഹ് അതെന്നെക്കാ ഈ മിറാക്കിൾ പർഞ്ഞാ ല്ലേ
ആഹ് അതാണ് ഈ മിറാ ക്കിൾ ന്ന് പറയ്ണായിരിക്കും അതൊരു പ അ പ ആഹ് അതൊരു ഭയങ്കര അൽ ആഹ് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കാര്ണം അത് നല്ല പുളിയ്ള്ള നാരങ്ങ വരെ നമ്മളത് കഴിച്ച് കഴിഞ്ഞ്‌ട്ട് നക്കി നോക്കി കഴിഞ്ഞാ നല്ല മധുരം ഒരു ഒരു അരമണിക്കൂർ നേരത്തേക്ക് അങ്ങനെയായിരിക്കും
ഇതല്ലേ ആഹ് ആ പുളി അതാ പുളി തിന്നാത്തോർക്കേ ഇത് കഴിച്ചിട്ട് കഴിച്ചാതിരിക്കൊല്ലോ
പിന്നെ ഒത്തിരി പോ ഒത്തിരി പോഷകുള്ള ഇതാന്ന് പറയണ സാധന ഉം ഉം പിന്നെ ഞങ്ങള് ഇന്ന് വൈട്ട് ഇപ്പം അവക്കാടൊ ജ്യൂസ് അടിച്ചു
അതെയാ ഉം നല്ല ജു ആഹ് ആഹ് ആഹ് ആഹ് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഞാന് ആഹ്
കട്ടപ്പാലും വെച്ചിട്ടെ
ആഹ് ആഹ്
ഉ പിള്ളേർക്കൊക്കെ നല്ല ഭയങ്കര ഇഷ്ടവാ അതൊക്കെ
ആഹ് ഇവിടെ അവിൽ ഇഷ്ടം മാരി അവടെ മൊട്ട്ണ്ടായി വന്നോണ്ടേ ഇരിക്ക്ണു. മിക്കാറും ഇപ്പതുണ്ടാവ. ആഹ് വ്യൂ ആഹ്
അട്ടപ്പഴം പോലിരിക്ക്ണെ ആ ഒരിതല്ലേ?
ആഹ് അതെ അതെ.
ആഹ് ആഹ് ആഹ് അതെല്ലാം മധുര ഉണ്ടോ?
അത് നല്ല ടേസ്റ്റൊക്ക്യാ.
ആഹ്.
മധുരൊക്കെണ്ട്.
ടേസ്റ്റുണ്ടല്ലേ? കരിക്കൊക്കെ പോലെല്ലേ? ആഹ് നല്ല എന്തോര് ഫ്രൂട്ട്സ്കളാ ഇപ്പൊ പണ്ട് കേൾക്കാത്ത സൈസ് ഫ്രൂട്ട്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ.
ബഡ് മേടിച്ച് വെക്കാൻ പറ്റ്ന്നകൂടെള്ളോണ്ട് ഇഷ്ടമായി ഉണ്ടാവും താനും.
ആഹ് ഇപ്പാണെ ഏത് വിസ്‌ എന്തോ?
ബഡ് നമ്മടെ നാടന്റെ രുചിയൊന്നുല്ലാട്ടോ. നാടൻ നാടൻ തന്ന്യാ ഇപ്പത് ഇത്തവണ നാടൻ മാമ്പഴൊണ്ടായേ എന്നാ ടേസ്റ്റായിരുന്നു. നമ്മളെ മാവിന്റെ ചോട്ടി പിന്നെ മാറൂലാര്ന്ന്.
ആഹ് പറക്കല്ല് ഇപ്പഴും അങ്ങനത്തെ ആൾക്കാരൊക്കെണ്ടല്ലെ പണ്ടൊക്കെ ക്കെല്ലായിര്ന്ന് മാവ്, പുളി, പുളിടെ ചോട്ടി കൂടെ ചാമ്പങ്ങ ഇതെല്ലാം.
ആഹ് അതേ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോ നമ്മള് അങ്ങനെ ഓരോ മാവിന്റേം ചോട്ടി കൂടെ. മൊട്ടപ്പഴം, നെല്ലിക്ക. ഇപ്പെല്ലാ വീട്ടിക്കൂടി തന്നെ എല്ലാം ഒണ്ടല്ലോ പണ്ട് നോമ്പിനാ ച്ചിരി വെള്ളം മേടിക്കാൻ തന്നെ എത്ര വീട്ടിക്കൂടെ നോമ്പ് സന്ധ്യയാവുമ്പൊ എറങ്ങി നടക്കുവായിര്ന്ന്.
ആഹ് വീടില്ല. എല്ലാ വീട്ടിലും ഏത് സാധാരണക്കാര്ടെ വീട്ടിലും ഫ്രി ഫ്രിഡ്ജ് മാത്രോ എ സി. എ സി ഇല്ലാത്ത വീട് ഒരു റൂമിലെങ്കിലും. വേനക്കാലായി കയ്ഞ്ഞിട്ടുണ്ടെങ്കി എല്ലാരും കൂടെ അട്ടി കിട ഒരു റൂമിൽ കൂടും.
അതുപോലെ ഓടിട്ട വീടും കാണാഇല്ലല്ലോ എന്നാന്ന് വെച്ചാ ആഹ് എല്ലാ വീടും വാർക്കായിലെ.
ആഹ് ഏത് പിന്നെ ഏതില്ലാത്ത ത്തെ വീട്ടിലായും പിന്നെ അല്ലെങ്കിൽ മനുഷ്യന്മാര് ഇങ്ങനെ ആളുകൾ പണിയോ അല്ലെങ്കി പിന്നെ സർക്കാരിന്ന് അങ്ങനെ കൊടുക്കുവല്ലോ.
ആഹ് അതും വാർക്കയാണല്ലൊ? അല്ലെ
ആഹ് അതും വാർക്കയ അയ്ന് രണ്ട് മൂന്ന് സെന്റ് സ്ഥലവും പിന്നെ രണ്ട് മുറിയും ഹാളും അട്ക്കളയും. അത്യാവശ്യം ഒരു ഇത് ആള് ഫാമിലിക്ക് താമസിക്കാന്ള്ള അത് മതിയല്ലോ.
ആഹ് ചെലോ ചെലെയ്ട്ത്ത് ഫ്ലാറ്റ് പോലെണ്ടല്ലോ ഇങ്ങെനെ പൊ ക്കി പൊക്കി അങ്ങനെയ സർക്ക കൊടുക്കുന്നുണ്ടല്ലോ താഴെള്ളവര് വേറെ മോളില്ള്ളത് വേറെ ആൾക്കാർക്ക് അങ്ങനെ.
ആഹ് ഇപ്പൊ നമ്മള് ആഹ് നമ്മടെ വീടിന്റെട്ത്ത് അങ്ങനെ ഒരു ഫ്ളാറ്റ് കൊടുത്തേ. അടുത്തല്ല കൊറച്ചൊരു ദൂരയാ. അന്നേരാണെങ്കി ഇതൊരു രണ്ടു മൂന്ന് വർഷം താമസിച്ചു. അത് കഴിഞ്ഞപ്പഴത്തേക്ക് മഴ പെയ്തഴി ചോരാൻ തൊടങ്ങി.
ആഹ്-
ചോർന്ന് ഇങ്ങനെ ഓരോ പാട്സായിട്ട് ഇങ്ങനെ അടന്നടന്ന് വീഴുവാ.
അതെല്ല അപ്പയ്ന്റെക്കെ ത് വർക്ക് കൊള്ളൂലായിരിക്കും. ചുമ്മാ പേരിന്- പേരിന് കൊട്ക്ക്ണു അല്ലേ?
അത് തന്നെ- ഇപ്പൊ ഈ മേളത്ത താമസിക്കുന്ന ആളുകള് എങ്ങനെ പേടിച്ച് താഴെ ഇങ്ങനെ മേളിൽ താമസിക്കും. ഇങ്ങനെ മേളിൽന്ന് ഇങ്ങനെ അനടന്നടന്ന്-
ആഹ് ഉറപ്പില്ല ഉറപ്പില്ലാത്തപ്പം എഹ് മനുഷ്യർക്കും നാശമല്ലേ അതാ.
പിന്നെ അവിടുന്നൊരാള് താഴത്തേക്ക് വീണിട്ടുണ്ടെങ്കി എന്തൊരു അപകടമുള്ള കാര്യണത്- പിന്നെ മഴ പെയ്യുമ്പോ മൊത്തം നനയണു- എവിടെ പറ്റിക്കാവോ അവിടെ പറ്റിക്കാ
കൊടുക്ക നല്ലത് കൊടുക്കണം. ചുമ ആൾക്കാരെ കാണിച്ചു ആഹ്- നല്ല വെള്ളപ്പൊച്ചി വെച്ചക്കും നല്ല ചേലാന്ന് ഉറക്കും അപ്പൊ എഞ്ചിനീയർമാരൊ- കൈ എഞ്ചിനിയർമാരൊക്കെ കൈങ്ങനെ മറിക്കിനായിരിക്കുന്നല്ലോ- സർക്കാര് ചെല്ലപ്പാ കൊടുക്കണ എന്നാ കൊടുക്കണ്ടായിരിക്കും. ഉം കൊട്ത്തയന പിന്നെ- കൊടുത്ത് കയിഞ്ഞ പിന്നെ അവര് തിരിഞ്ഞ് നോക്കണതില്ലോ?
തിരിഞ്ഞു നോക്കണില്ല പിന്നെ എല്ലാ സർക്കാരിൻ തലയിലാണല്ലോ? എന്നിട്ട് ഇത് ഭയങ്കര ന്യൂസൊക്ക- ഒക്കെ ആയിരുന്നു ന്യൂസിലായി ന്യൂസിലായി അങ്ങനെ- ആഹ് ഒരു ഇതായ പിന്നെ പ ഈ പാവപ്പെട്ട ആളുകളല്ലേ താമസിക്കണ ഇതൊക്കെ- ഇവിടെക്കെ താമസിക്കാൻ പോണത് എന്തിനാ ഇങ്ങനെ മനുഷ്യൻമാരോട് ദ്രോഹം ചെയ്യണത്.
ഉം
അല്ലേ
നല്ല കൊടുക്കുമ്പോ നല്ലത് കൊടുക്കണം.
കൊടുക്കണം ഇതിപ്പോ ആര് പണിതാലും. മനുഷ്യമാർക്ക് താമസിക്കാനുള്ള ഒരു വീടാണല്ലോന്നോർത്തങ്ങ് കൊടുക്കുവാണെങ്കില്. അവര് പാവപ്പെട്ടവരല്ലേ വന്ന് കിടക്കണത്.
അങ്ങന എല്ലാം തിരുമാനം നടത്താൻ തൊട്ട് താഴെയുള്ളവരൊക്കെ തിരുമറി നടക്കും. അപ്പ ആരാ ചെയ്യുന്നത് ആർക്കും അറിയാൻ പാടില്ല ചെയ്യുന്ന ചെയ്യുന്നോരു പൈ. സ കൊണ്ട് പോവും.
അതെ ചെയ്യുന്നവര് പൈസയും കൊണ്ട് പോവും. അതാണ് എവിടെം ഈ തട്ടിപ്പും വെട്ടിപ്പും ആണലും ഒള്ളു. ഇപ്പ ഈ നമ്മുടെ ഈ എന്താ പ ഈ വിസയുടെ ഓൺലൈൻ വിസ. വിസാ തട്ടിപ്പൊക്കെ എന്തു മാത്ര കോടികളുടെ തട്ടിപ്പല്ലേ ഇപ്പൊ. ഇല്ല പണ്ടൊക്കെ ലക്ഷത്തിനായിരുന്നു ഇപ്പൊ കോടികൾക്കാണ്.
ഉം
കോടി. എന്തൊരു.
എല്ലാരും എല്ലാരും പൈസക് വേണ്ടി.
ആഹ് പൈസ് പൈസക്ക് വേണ്ടി എത്ര കാലം ജീവിക്കാന്ന് ആരും ചിന്തിക്കണില്ലല്ലോ.
അതില്ല ഇനി അത്. ഉം കാണും എന്ന് ചിന്തിക്കാതെ ചുമ്മാ ഈ പൈസയ്ക്ക് വേണ്ടി. പിടിച്ചുപടിക്കാനായിട്ടും ഈ നടപ്പുനടക്കണ ജനങ്ങള്.
ജനങ്ങളതു തന്നെ. ഇത് തന്നെ ഇതിപ്പോ എന്തുമാത്രം അപകടണങ്ങളാണ് സംഭവിക്കുന്നത്. അപകടങ്ങള് പെട്ടെന്നുള്ള മരണം കുഴഞ്ഞു വീണ് മരിക്കണത്.
ആഹ് അത് ആഹ്‌ആരും ചിന്തിക്കുന്നില്ല. മരിക്കുന്നതാരുംചിന്തിക്കൂല എല്ലാവർക്കും. ആഹ് എങ്ങനെയെങ്കിലും എന്താ പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ ആരൊക്ക. കൊന്നിട്ടാണെങ്കിലും പണം ഉണ്ടാക്കണം.
പണം ഉണ്ടാക്കണം. ആഹ് ഒരു ചിന്താഗതിയാണ് മനുഷ്യന്മാർക്ക് പോവാത്ത എന്നാ ഇത്ര കാര്യം എന്തായാലും എന്നെ പോലുള്ള ജീവികളാണ് എന്ന ബാക്കിയുള്ളവര് എന്നുള്ള ആരും ചിന്തിക്കൂലാ
ഉം
ഇതൊരു മനുഷ്യ പറ്റും ഇല്ല. പിന്നെ ഒരു സഹകരണോം ഇല്ലാത്തെ അയി അങ്ങനെയായി. പൊട്ടിക്കൂലേ മനുഷ്യന്മാരെല്ലാം ഇപ്പ ഒരു വീട്ടിലൊരു ഭക്ഷണത്തിന്റെ ആയാലും മക്കളെ-
ആഹ്
ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഇല്ലല്ലോ.
അതില്ല എല്ലാർക്കും അവനോന്റെ വയറ് നെറക്കെന്നേ ഉള്ളൂ.
ആവനോന്റെ വയറ് നെറക്കണം എന്നല്ലാ ഒരുതിള്ളു ഒരു പണ്ടൊക്കെ ഒരു മിഠായി കിട്ടി കഴിഞ്ഞിണ്ടെങ്കി എല്ലാവർക്കും വീതം വെച്ച് കൊടുത്ത് ആഹ് ഓരോരുത്തരും അങ്ങനെ ആഹ് പൊട്ടിച്ച് വായിൽ വെച്ച് കടിച്ച് പൊട്ടിച്ച് അങ്ങനെ ഒരു തീറ്റ ഉണ്ടായിരുന്നല്ലോ
ആഹ്
ഇപ്പൊ അങ്ങനത്തെയൊരിത് - തേ ഇല്ലല്ലോ കിട്ടിക്കഴിഞ്ഞ് അവനോന്റെ വായിലേക്ക് ഇടുക
ആ അത്രയൊള്ളു അതെല്ലേ സ്നേഹബന്ധം. തിന്റെ ആയം കൊറയണത് ഇപ്പം
കൊറേണത്
ഉം മാതാവ് മാതാവിന് കുട്ടിളോട്ല്ല്യ, കുട്ടികൾക്ക് മാതാവിനോട്ല്ല, സഹോദരങ്ങളോടല്ല, അ അങ്ങനെ സ്നേഹബന്ധം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണല്ലോ.
ആഹ്, ആഹ് ആ അതെ ആർക്കും ആർക്കും അങ്ങോടും ഇങ്ങോട്ടും ഇല്ല വേറൊന്നും ഇല്ല, ഒരു വീട്ടിൽ തന്നെ ആഹ് ഒരു വീട്ടി തന്നെ ടി വി വെക്ക് ഇപ്പോ ഫോണിൽ കിട്ടണ എല്ലാം ടി വിൽ കിട്ട്ന്നൊണ്ട്.
ആഹ്
ഹലോ
അതെ
ആഹ് എന്നിട്ട് പിന്നെ ഫോണിൽ കിട്ടുന്ന എല്ലാം ടി വി കിട്ടുന്നുണ്ടല്ലോ ആഹ് അന്നേരം എന്നാലും ഈ പിള്ളേര് ഫോൺ മതിന്നും പറഞ്ഞാണല്ലോ ബഹളം വെക്കണത്. ഇപ്പ നമ്മളെന്നാ ഈ ഫോൺള്ളെ യൂറ്റൂബ് ടി വി കിട്ടും അന്നാ എല്ലാരും കൂടെ പോയിരിന്ന് കാണാൻ പറഞ്ഞാ കാണൂലല്ലോ.
ഒന്നുല്ല. അവനോർക്കെല്ലാർക്ക് മൂലയ്ക്ക് ആഹ് സൈഡി പോയി സൈഡി പോയി ഇരിക്കാലോ എല്ലാർക്കും അപ്പം.
ആഹ് ആഹ് ആഹ് ആഹ് ഒരിതാണല്ലോ
ഉം
കയ്യിൽ പിടിച്ചാ ഏഹ് യൂട്യൂബ് കണ്ടെ പിന്നെ അല്ലെങ്കി എന്താ കാണണേന്ന് വെച്ചാ അതും കണ്ടോണ്ടിരിക്കാ ലോവൊക്കെ ആ മാതിരിയാ ഇത് ഇത് ഈ മക്കളൊക്കെ വളർന്നു വരുമ്പോഴത്തേക്കും ഇതിലും വല്ല്യ അവസ്ഥയായിരിക്കൂല്ലേ ലോകത്ത് അല്ലെ.
പിന്നില്ലാതെ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം ഇല്ലാതായി കൊണ്ടിരിക്കുവാണല്ലോ എല്ലാരും തമ്മില് സ്നേഹത്തിനൊരു ഇതില്ല വിലയില്ല
സഹോദര ബെന്ധോ ഒന്നു ഇല്ല.
ആഹ് ഉം
ഏഹ്
ഞങ്ങളൊരു ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ട് പോവല ആകും, വീരുകളീ കൂടെ സംസാരം ഉണ്ടൊ ഇപ്പൊ,
അപ്പൊ പ്രകൃതി ഇങ്ങനെ കാണിക്കും, അതെ സത്യം ഒരു വീട്ടിലൊരു സംസാരം പോലും ഇല്ലല്ലോ,
കാനണ്ടോ ഇല്ലല്ലോ,
ആഹ് ഇല്ല, എവിടെയെങ്കിലും കേയറിയിരിക്കാ എന്തോ? എന്നാ വെച്ചോട്ടെ എന്നാ,
ആയിക്കോട്ടെന്ന,
ആഹ് ശെരി എന്നാ,